ഹലോ ആഹ് കേക്കുന്നുണ്ടടീ കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് പറ എന്താണ് സുഖവാണോ?
ആഹ് സുഖായ്ട്ടിരിക്കുന്നു നീ എന്തോ ചെയ്യുവാ
ഞാൻ ഇതുപോലെ ഇവിടെ ഇരുന്ന് ഇപ്പഴത്തെ ഓരോ ന്യൂസുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു ഇപ്പഴത്തെ കാ കാലാവസ്ഥയുടെ ആയാലും ഓരോ രോഗങ്ങളൊക്കെ പിന്നെ- എന്താണ് വേറെ വിശേഷം ആഹ് പിന്നെ വേറൊരു കാര്യംയെന്ന് വെച്ചാല് ഇപ്പൊ എനിക്കാണെങ്കി ഹെയർ ഇപ്പൊ അവളുണ്ട് അപ്പൊ ഞാൻ അതിനകത്ത് ഒന്നും മുടിയില് എന്തെങ്കിലും ഒന്ന് പെരട്ടാൻ വേണ്ടിയിട്ട് ഒരു താളിയൊക്കെ ഇങ്ങനെ- പ്രിപ്പേർ ഉദ്ദേശത്തിലായിരുന്നു ഈ ചെമ്പരത്തി താളിയൊക്കെ നല്ലയല്ലേ
അ
നിനക്ക് എന്താണ് അഭിപ്രായം എന്തുകൊണ്ടായിരിക്കും ഈ മുടി ഇങ്ങനെ-
ആഹ് എനിക്കും ഒരു ടിപ്സ് അറിയാവെടി കാരണം എനിക്ക് ഈ ഒരു പ്രശ്നം ഒണ്ടായിരുന്ന് ഈ മുടിയൊഴിച്ചില് ഇപ്പോഴും ഇപ്പൊ വലിയ രീതിയിലല്ല കാരണം ഞാൻ കുറെ ടിപ്സ് ഒക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം ഇപ്പ നല്ല മെച്ചം ഒണ്ട് എടി ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയില്ലേ ഉലുവ നമ്മുടെ ഫെനുഗ്രീക്ക് ആ ഉലുവ അത് ആ ഉലുവാണെങ്കിൽ നമ്മൾ എന്ത്‌ ചെയ്യണം എന്നറിയാമോ തലേന്ന് നമ്മള് ഒരു പച്ചെള്ളത്തിൽ ഇട്ട്- ഇട്ട് വെച്ചേക്കുക ഒരു കൊറച്ചെടുത്തിട്ട് നിനക്ക് മാത്രം മതിയല്ലോ അപ്പം വെച്ചേക്കുക എന്നിട്ട് പിറ്റേന്ന് ആകുമ്പോഴത്തേക്കും നമ്മള് രാത്രി ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് നമ്മള് എണിക്കുന്ന സമയത്തെ എടുത്തിട്ട്- അതിന്റെ അതിന്റെ സ- സത്ത് എല്ലാം കൂടെ ആ വെള്ളത്തിലങ്ങ് എറങ്ങും അങ്ങനെ ആ വെള്ളം നീ എന്ത്‌ ചെയ്ക കുളിക്കുന്നതിന് മുന്നേ- ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ - തലയിൽ മൊത്തം തേച്ച് നല്ല തലയോട്ടി മൊത്തം തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുടി കൊഴിച്ചിലും മാറാൻ നല്ലതാണ് നമുക്ക്- താരൻ ഒണ്ടെങ്കിൽ താരൻ ഈ താരൻ നമുക്ക്- ഈ വരുമ്പോഴാണ് കൂടുതലും മുടി മുടി കൊഴിച്ചിലുണ്ടാവുന്നത് അപ്പൊ ഈ താരൻ മാറാനും- ആ താരൻ മാറാനും മുടികൊഴിച്ചില് മാറാനും നല്ലൊരു റെമഡിയാണത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാ. അതുപോലെ നമ്മുടെ നമ്മുടെ ആലോവേര ജെല്ല് ഇല്ലേ. നമ്മുടെ ആലോവെറ കറ്റാർ വാഴ അപ്പൊ ആലോവെറ നല്ലെയാണ്. ഇപ്പ നമ്മുടെ വീട്ടി നിക്ക്ന്നെയാണെന്ന് നിനക്ക് വേണങ്കി ഇവരടുത്ത് പറഞ്ഞാ മതി ഞാൻ കൊടുത്തു വിടാൻ. ഞങ്ങടെ വീട്ടി നിപ്പുണ്ട്. അപ്പം അത് വേണോന്നുണ്ടെങ്കി അത് നമ്മുടെ ജെല്ലെടുത്തിട്ട് അതിലൊരു മഞ്ഞക്കറയുണ്ട് അത് മാറ്റിയിട്ട് വേണം എടുക്കാൻ. കാരണം ആ മഞ്ഞക്കറ ഒരു പോയ്സണാന്നാ പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇടുമ്പോഴത്തേക്കും നമുക്ക് ചൊറിച്ചിലും ഇറി റ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പ ആ ആഹ് അതെ അതെ. അപ്പൊ ആലോവേര ജെല്ല് തേക്കുന്നതും നല്ലതാണ് മുടി മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി ഒരു സോഫ്റ്റ് ആവാനും. പിന്നെ നീ ഈ പറഞ്ഞ പോലെ ചെമ്പരത്താളിയില്ലെ. നല്ലൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ കാരണം
അതെ.
ചെമ്പരത്തിത്താളീന്ന് പറയുമ്പം നമ്മുടെ ആയുർവേദ ഷാമ്പൂ ന്നാ പറയുന്നെ. കാരണം നമ്മ് ഷാംമ്പൂ ഇട്ട് നമ്മുടെ മുടി ആഹ് നമ്മുടെ ഷാംമ്പൂ ഇട്ട് നമ്മൾ മുടി ക്ലീൻ ചെയ്യുന്ന പോലാണ് ഈ ആ ഈ ചെമ്പര ത്ര് ചെമ്പരത്തി പൂവോ അല്ലെങ്കി അതിന്റെ കി ഇന്നെലയോ ഇട്ട്ങ്ങനെ നമ്മൾ താളി ഉണ്ടാക്കുമ്പം നമ്മളെ കൈയ്‌ലെ ഷാംമ്പൂവിന്റെ കൺസിസ്റ്റൻസി പോലെ വരും. അപ്പം അതെടുത്തിട്ട് നമ്മൾ കഴുകുമ്പം മുടി നല്ല ഷൈനിങ് ആകും. നല്ല രീതിയില്ങ്ങനെ നമുക്ക് നല്ല രീതി
ആഹ് പിന്നെ ഇത് മാ ത്രം നമ്മൾ നോക്കിയാ പോരാ. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഇതേപോലെ നമക്ക് ഇങ്ങനത്തെ എന്തൊരു പ്രോബ്ലം വന്നാലും നമ്മളൊരു ഡോക്ടറിനെ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാര്യം ഈ വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി മൂലവും നമുക് കിതേപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാ
ആഹ് എടീ അതിന്റെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാലേ ഇപ്പം നമ്മളീ മുടി ഈ പറഞ്ഞ പോലെ മുടി കൊഴി ച്ചിൽല് നമുക്ക് പുറമേ നമ്മള് ചെയ്യേണ്ടത് ചെയ്യണം. എങ്കിലും നമ്മളെ ശരീരത്തിന് ആഹ് നമ്മടെ ആഹ് ശരീരത്തിൽ നമുക്ക് ചെല മാറ്റങ്ങൾ വരുമ്പം നമക്കീ മുടി കൊഴിച്ചില് ഉണ്ടാവും. എക്സാമ്പിൾ പറയുവാണെങ്കി ഈ പി ഇ സി ഓ ടി ഉള്ളവർക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും. അതുപോലെന്നെ പ്രഗ്നൻസി ടൈമിലായിരിക്കുന്നതും അതെ പ്രഗ്നൻസി ടൈമിൽ ഇരിക്കുമ്പം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം സമയത്ത് നമുക്ക് ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഈ പ്രഗ്നൻസ് സിയാവുമ്പം പോവും. പെഗ്നൻസിയും പോസ്റ്റ്പാർട്ടൊക്കെ നമുക്ക് ഒരു സമയം കഴിയുമ്പങ്ങ് റെഡിയായി നമു ക്ക് സംഭവം സാധാ രീതിയിൽ നമ്മുടെ ശരീര അങ്ങ് മാറും. പക്ഷേ ഏഹ് പി സി ഒ ടി നമ്മൾ ശ്രദ്ധിക്കണം പി സി ഒ ടി ന്ന് പറഞ്ഞാൽ പി സി ടി നമുക്ക് ന നമ്മുടെ ഗർഭപാത്രത്തിൽ നല്ല കൊഴു പ്പുണ്ടാവുന്ന സ് കൊഴുപ്പുണ്ടാവുന്ന ഒരവസ്ഥയാണ് പി സി ഒ ടി ന്ന് പറയുന്നെ. അപ്പ ഈ പീ സി ഒ ടി മാറാൻ വേണ്ടിയിട്ട് കൊഴുപ്പില്ലാ ത്ത ഭക്ഷണങ്ങള്
കൊഴുപ്പല്ലടീ അതൊരു സിസ്റ്റാണ് കുരുപ്പാണത് സ ത്യം പറഞ്ഞാ നമ്മുടെ രണ്ട് ഓവറിയിലും വരുന്ന കുരുപ്പാണ്. അതെ അതെ.
ഈ അത് വരുന്നതാണ് പൂപ്പല് പോലെ.
ആഹ് ഈ പറഞ്ഞ സംഭവം ഈ പീ സ് സി ഒ ടി കൂടി ഒരു ടീനേജ് തുടങ്ങിയ സമയത്ത് ഇതേപോലെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നതിലും ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മടെ ലൈഫ് സ്റ്റൈല് ശ്രദ്ധിച്ചാ മതി. നല്ലാഹാരങ്ങള് കഴിക്ക്യ നമ്മള് കൂടുതലായിട്ട് നമ്മള് പച്ചക്കറികള്. മീന് നല്ല നല്ല ആഹാരങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കല് അത് നമ്മള് പൊറത്ത്ന്ന് എപ്പഴും കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡി നിന്നും അതേപോലെ തന്നെ ഒബേസിറ്റി നമ്മള് അമിതമായിട്ട് വണ്ണം വെക്കും ഇതൊക്കെയാണ് ഈ പി സി ഒഡിയുടെ ലക്ഷണങ്ങള് അപ്പൊ അതിനായിട്ടും എനിക്കും ആ ടൈമിൽ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഹെയർ ഫോൾ ഉൾപ്പെടെ വണ്ണം അങ്ങനെ ഒരുപാട് പ്രശ്നം മുഖത്ത് കുരുപ്പ് അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ട് ട്ടൊള്ള ഹെയറ് ഗ്രോത്ത് അതേപോലെ ഒരുപാട് പ്രശ്നം ഞാനും അനുഭവിച്ചതാണ് അപ്പം എനിക്കാണെങ്കി ഈ മരുന്നിനെക്കാളും ഒക്കെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് എൻ്റെ ലൈഫ് സ്റ്റൈല് ഞാനങ്ങ് ചെയ് ചേയ്ഞ്ച് ചെയ്തു എൻ്റെ ലൈഫില് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കളഞ്ഞ് നല്ല നല്ലൊരു റൊട്ടീൻ കൊണ്ടുവന്നേന് ശേഷാണ് എൻ്റെ പി സിയോടി ഒക്കെ മാറി നോർമൽ ആയത് പിന്നീട് ഇതുവരെ എനിക്കത് വന്നിട്ടില്ലാ അപ്പം നമ്മളിപ്പോ ഈ ഹെ ഹെയർ ഫോളിന്റെ കാര്യം പറയുവാണെങ്കില് നമ്മളിപ്പം ഈ വൈറ്റമിൻ ഡി നമ്മള് ഡോക്ടറിനെ ഇപ്പം നമ്മള് എന്തെലും ഒരു പ്രശ്നം വന്നാ നമ്മള് നമ്മള് സ്വന്തവായിട്ട് ഒരു മെഡിസിൻ എടുക്കുന്നേന് മുമ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ഇത് വെരാൻ കാരണം എന്നുള്ളത് നമ്മൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമ്മളത് നോക്കണം ഇപ്പഴാണെങ്കില് അ അപ്പം ഡോക്ടറ് എനിക്ക് പറഞ്ഞേന്ന് വെച്ചാല് വൈറ്റമിൻ ഡി ഉള്ള ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണോ ഈ ഹെയർ ഫോൾ ഉണ്ടാവുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നാളെ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യണോന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ നമ്മള്
ആഹ് എടി അതുപോലെ തന്നെ ഇപ്പം എന്റെ ഒരു കേസ് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കി എനിക്ക് ആഹ് ഞാനിപ്പോ ഇതുപോലെ ഹെയർ ഫോളിന്റെ സംഭവം ഞാൻ നോക്കിയപ്പോ എനിക്ക് ഉള്ളില് പ്രശ്നങ്ങളൊന്നുവില്ലാ എനി ഈ പറഞ്ഞ പോലെ പി സി ഒ ഡി അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കി വൈറ്റമിൻ ഡിയുടെ ഡെ ഡെവിഷ്യൻസി അങ്ങനൊള്ള കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു പക്ഷെ എനിക്ക് പൊറമെ അതായത് നമ്മൾടെ എക്സ്റ്റേർണലി എനിക്കത് ഓരോ കാര്യങ്ങള് ചെയ്തപ്പോ ഈ പറഞ്ഞ പോലെ റെമഡികളൊക്കെ ചെയ്തപ്പോ തന്നെ എനിക്ക് നല്ല നല്ല രീതി മാറ്റവൊണ്ട് പക്ഷെ ഈ ഉള്ളില് പ്രശ്നം ഒള്ളോര് നമ്മള് പൊറമെ എന്ത് ചെയ്താലും അത് കറക്റ്റാവത്തില്ലാ അല്ലെ പിന്നെ നമ്മള് ഉള്ളിലൊ ഇള്ള കാര്യങ്ങള് കറക്റ്റ് ഒരു ഡോക്ടറെ കണ്ടിട്ട് നീ പറഞ്ഞതുപോലെ തന്നെ ഒരു മെഡിസിൻ എടുത്ത് കറക്റ്റ് ആഹാരങ്ങള് കഴിച്ച് നമ്മള് പൊറത്തൂന്നുള്ള ആഹാരങ്ങള് കൂടുതൽ കഴിക്കുമ്പഴാണ് നമ്മക്ക് കൂടല് കൊഴുപ്പുകൾ ഉണ്ടാവുന്നെ ആഹ് കൊഴുപ്പുകളി നിന്നാണ് നമ്മുക് ഈ പീസിയോടികൾ അല്ലെ ഈ പീ സിയോടി ഗർഭപാത്രത്തിന് മൊഴ അല്ലെങ്കിൽ ഈ ഏപ് ഇതൊക്കെ പോലെ വരുന്ന നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒണ്ടാവുന്നത് അപ്പം കഴിക്കര്ത് ന്നല്ലാ നമ്മക്ക് പൊറത്തുന്നൊള്ള ആഹാരം കഴിക്കാം പക്ഷെ അത് ഓവറാകുമ്പഴാണ് നമ്മക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്
അതെ കറക്റ്റ് ആവശ്യത്തിന് വേണം നമ്മൾ ഓവറായിട്ട് നമ്മടെ ലൈഫിൽ നമ്മളതങ്ങ് ഒരുപാടങ്ങ് ഇൻടേക്ക് ആ ക്കാതിരുന്നാ മതി അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ കെയർ ടിപ്സി ഞാൻ ഇതേപോലെ കൊറേ അന്വേഷിച്ചപ്പം കൊറച്ച് ടിപ്സ് എനിക്ക് കിട്ടി ഞാൻ നിനക്കത് പറഞ്ഞു തരാം നമ്മള് മെയിനായിട്ട് പോഷ് ക്ഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങള് കഴിക്കണം അതറിയാല്ലോ നമ്മള് പഠിച്ചിട്ടൊള്ളയാ ഈ മീന്, മൊട്ട, പാല്, തൈര് പിന്നെ അതുപോലെ തന്നെ എലവർഗ്ഗങ്ങള് ചീര മുരിങ്ങയില പിന്നെ നമ്മടെ നട്സായിട്ടൊള്ള ബ ബദാമ് വാൾനട്ട് പിന്നെ നെല്ലിക്ക ഇന്തപ്പഴം ഇതെല്ലാണ് മെയിനായിട്ട് ട്ട് നമ്മള് ഫോക്കസ് ചെയ്യേണ്ടത് പിന്നേന്ന് വെച്ചാല് നമ്മള് എണ്ണ ഉപയോഗിക്കണം ആഴ്ച്ചയില് രണ്ടും മൂന്നും തവണ നമ്മള് എണ്ണ ഉപയോഗിക്കണം അതിപ്പോ നമ്മടെ ഈ നെല്ലിക്കേടെ എണ്ണയൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മടെ വെളി
ആഹ് നെല്ലിക്കാ നെല്ലി ഈ എണ്ണ നമ്മള് ഇടുമ്പോ തന്നെ മുടി ആരോഗ്യം മുടിക്കാ മുടിക്ക് പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾട്ട് എണ്ണ ചെയ്യണം അപ്പൊ ചെമ്പരത്തി ഈ പറഞ്ഞ പോലെ ഉലുവ കൊച്ചുള്ളി നമ്മുടെ കൊച്ചുള്ളി ഉണ്ടെല്ലോ ചെറിയ ഉള്ളി അത് പിന്നെ ആലോവേറ പിന്നെ നമ്മുടെ നല്ലെണ്ണ നല്ലെണ്ണ ബെസ്റ്റ് ആണ് നമ്മുടെ മുടിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും
കഴിക്കുന്നതിനേക്കാളൊക്കെ മെയിനായിട്ട് നമുക്ക് നമ്മുടെ തലയിൽ കുറച്ച് മസ് സാജ് കിട്ടണം അതായത് ഒരു എണ്ണ തേച്ചിട്ട് നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ പതുക്കെ ഒരു കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മസാജ് ചെയ്യണം അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മസാജ് ചെയ്യുമ്പോന്നച്ചാൽ നമ്മുടെ അവിടുത്തെ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമ്മുടെ ഹെയർ ഫാള് കുറച്ചിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ മസാജ് ചെയ്യുന്നത് അപ്പം അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്
എടി അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈഡ്രേഷൻ
ആഹ് നല്ല വെള്ളം കുടിക്കാം നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനേ പാടില്ല
അതെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് മുടിക്ക് മാത്രല്ല നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുന്ന നമുക്ക് കാണാൻ പറ്റും സ്കിന്ന് നമ്മുടെ ഈ ഡ്രൈ സ്കിന്നായിട്ടുള്ളർക്കൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല റിപ്പയർ നടത്തിയതൊരു സോഫ്റ്റ്സ്കിന്നായിട്ട് മാറാൻ പറ്റും ഹൈഡ്രേഷൻന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിക്ക് മാത്രല്ല നമ്മുടെ ഓൾ ബോഡി
ആഹ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പ പരിഹാരമാണ് നമ്മൾ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതിന് തന്നെ ഒരു രീതിയുണ്ട് ഇപ്പൊ നമ്മൾ ഒരു കുപ്പി വെള്ളം കൊണ്ട് വന്നിട്ട് ഒരു സെക്കൻഡിൽ അത് മൊത്തം കുടിച്ച് തീർത്തിട്ട് ഞാന് ഇത്ര കുപ്പി വെള്ളം കുടിച്ചുന്ന് പറയുന്നത് ഒന്നും ഒരു ഹൈപ്പല്ല അതൊക്കെ നമ്മുടെ ശരീരത്തില് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതിനൊരു രീതിയുണ്ട് ഒറ്റയടിക്ക് ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ട് നമ്മള് ഹൈഡ്രേറ്റഡ് ആയി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ കുടിക്കേണ്ടതായിട്ട് ഉള്ള രീതില് വേണം നമ്മള് വെള്ളം കുടിക്കാൻ അത് സിപ്പ് സിപ്പായിട്ട് അങ്ങനെ അങ്ങനെ വേണം നമ്മളതൊക്കെ നമ്മള് എല്ലാം ഒരു ചിട്ടയായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എല്ലാപ്രശ്ന ങ്ങളും മാറും അതുപോലെ തന്നെ പിന്നൊരു കാര്യണ്ട് നമ്മള് ശരിയായിട്ടുള്ള രീതിയിൽ തല കഴുകണം ഇപ്പം നമ്മ ചിലരൊക്കെ ചൂടുവെള്ളം ഒരുപാട് ചൂടുവെള്ളം എടുത്തൊക്കെ തലവഴി ഒഴിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെെ ക്കെ ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് അത് നെഗറ്റീവായിട്ടേ വരുത്തുള്ളൂ പിന്നെ നമ്മള് ആഴ്ചയില് രണ്ട് മൂന്ന് തവണ മാത്രമേ നമ്മള് ഷാമ്പൂ ഉപയോഗിക്കാവൂ പിന്നെ ഒരുപാട് ആൾക്കാര് സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഷാമ്പ് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കുന്നത് അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം പിന്നെ മെയിനായിട്ട് നമ്മള് ക്കുടെ എടേക്കൂടെ നമ്മുടെ മുടില് സ്പ്ലീറ്റനെസ് ഒക്കെ വരത്തില്ലെ അപ്പോ അത് നമ്മളിങ്ങനെ എടാകൂടെ ട്രി
അതെ അതെ ഇപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം കാരണം ഓരോന്നൊക്കെ ചെയ്യുന്ന രീതികള് വ്യത്യസ്ഥായിരിക്കുല്ലോ ഇങ്ങനെ അങ്ങനെയുള്ളള്ള കാര്യ കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാൻ ഇടവരുത്തണം കാരണം മുടിയന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ ഹൈഡ്രേഷൻ നോക്കണം അതുപോലെ തന്നെ ആഹാര രീതികളിൽ ശ്രദ്ധ വരുത്തണം അങ്ങനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരണം മനസ്സിലായല്ലോ പിന്നെ